ആഹ് ഹലോ ഓ കേൾക്കാം എന്തൊക്കെ വർത്താനം
നല്ല വിശേഷം എന്തായി
ആഹ് ഇങ്ങനെ പോണ് മഴണ്ടോ
മഴ ഇവടെ ഇന്നല്ലേ നല്ല മഴക്കാർ വെച്ച് പക്ഷെ മഴ പെയ്തില്ല
ആഹ്
നിങ്ങക്ക് ഇന്നല്ലെ മഴെയ്താ
ഓ ഞങ്ങക്ക് നല്ല മഴയേയ്രുന്നു
ആഹ്
നല്ല മഴചാല് ശക് ക്തമായ മഴ നല്ല കാറ്റു ഇടിയു നല്ല കാറ്റായിരുന്നു നല്ല കാറ്റും ഇടിയും മിന്നലൊക്കെയായിട്ട് കറണ്ടും പോയി
ആ ന്നട്ടെപ് എപ്പഴാ കറണ്ട് വന്നേ
കറണ്ട് കൊറെ കഴിഞ്ഞ് ഒരു മുക്കാ മണിക്കൂറൊക്കെ കഴിഞ്ഞിക്ക്ന്ന് ആഹ് കൊറേ കഴിഞ്ഞേരെ കറണ്ട് വന്നേ പിന്നെ താണ് മഴ പെയ്തതോണ്ട് പിന്നെ ചൂടധികല്ല തണുപ്പാണ്
തണുപ്പാണ് ആഹ് ഇവടെ ഇന്നലെ ഇന്നൊക്കെ ഭയങ്കര ചൂടില് നിക്കാ ചെൽപ്പ ഇന്ന് മഴ പെയ്യുവായിരിക്കും
ആഹ് പകലായപ്പോത്തേക്ക് നല്ല വെയിലറ്ച്ചു
ആഹ് ഇന്ന് പകല് ഭയങ്കര വെയിലും ഭയങ്കര
ആഹ് നല്ല ചൂടാണ് അത് ഇന്നലെ മഴെയ്തതോണ്ടായിരിക്കും തോന്ന്ണ്
ഇന്നലെ മഴെയ്തിട്ടാതോന്നണു അത് ഇന്ന് ഇപ്പോ പെയ്യുമായിരിക്കും ഞങ് ഇന്നലെ ഇരുണ്ടു മൂടി നല്ല പെയ്യാൻ കണക്കാക്കി വന്നത പക്ഷെ പെയ്തില്ല
അങ്ങനെയാവുമ്പ അധികം ചൂടെട്ക്കൂല്ലേ പിയ്യാണ്ടെ ആഹ് ചെലോടാത്തേക്ക്ന്ന് ഏ
ഇന്ന്പ്പം പെയ്യുവായിരിക്കും ഇന്നലെ പല സ്ഥലത്തും പെയ്ത്
ഇന്നലെ ഞങ്ങളാടെ പെയ്തിട്ട് പോസ്റ്റൊക്കെ പൊട്ടി ലൈനൊക്കെ വെള്ളത്തിലേക്ക് വീണു അങ്ങനെ ആഹ് അത് കണ്ടതോണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ പത്രത്തിലൊക്കെ വര് വെര്ണമായിരി ഒരുപാടുണ്ടാവേയ്രുന്നു പ്രശ്നങ്ങള്
അല്ലെങ്കിൽ ആകെ ഭയങ്കര മരണവുമായി
ആഹ് അതെന്നാ വെച്ചാ വെള്ളത്തിലേക്കൊക്കെ വീഴാറിഞ്ഞാലേ
അത അതെ മഴയും വെള്ളത്തിലേക്ക് പെട്ടെന്ന് കരണ്ട് പിടിച്ചാൽ ഭയങ്കര പ്രശ്നവൂല മൊത്ത്
ആഹ് അപ്പൊ ഒന്നായിട്ട് ലൈറ്റ് ഓഫെയ്താന് എലക്ട്രിസിറ്റിക്കാരെ വിളിച്ചിട്ട് ഒന്നായിട്ട്
ഓഫിൻ ആഹ് അതോണ്ട് വല്ല്യൊരാപത്തീന്ന് രക്ഷപ്പെട്ടു ആഹ് ആപത്തൊഴിവായി അല്ലങ്കി
രണ്ടു തരത്തില്ള്ള ലൈന്ണ്ട് അപ്പർത്തെ വീട്ടാർക്ക് വേറിം ഞങ്ങക്ക് വേറിം അപ്പൊ അവരുടെ ലൈന് കം ഏ പൂർണ്ണായിട്ടും പോയി
അതേലേ
ആഹ് ഞങ്ങക്കെന്തോ ഭാഗ്യത്തിന് വേഗം കറണ്ട് വന്നു ഓര്ക്ക് ഇന്നും വന്നിട്ടില്ല ഇന്ന്പ്പോ ഉച്ചയോടെ വരുംന്നൊക്കെയാ പറഞ്ഞെ
ആഹ് നിങ്ങളവടെപ്പം മരങ്ങളൊക്കെ അധികുണ്ടാ
ഒരുപാട് മരംണ്ട് വല്ല്യ വല്ല്യ മരങ്ങളൊക്കെയാ
കാറ്റൊക്കെ വന്നാ പെട്ടെന്ന് മറിയൊക്കെ ചെയ്യൂലേ
ആ മറിയും
അത് ഭയങ്കര കൊഴപ്പാള്ളോ
ആഹ് ഭയങ്കര പേടിയാണ് പിന്നെ എടയ്ക്കിടക്ക് അവര് വരും കെ സി ബിക്കാര് വന്നിട്ട് വല്ല്യ വല്ല്യ മരത്തിന്റെ കൊമ്പൊക്കെ മുറിച്ചിട്ട് പോ ആ അവര് വല്ല്യ കൊ കൊക്കിം കൊണ്ട് വരും ന്നിട്ട് കൊമ്പൊക്കെ മുറിച്ചിട്ട് പോവും അപ്പൊ ഒരു സമാധാന പിന്നെ നമ്മള വീ വീട്ടിലുള്ള മരങ്ങളാണ് ഇമ്മൾ തന്നെ മൂറിക്കണം വല്ല്യ മരാണെങ്കിൽ ഇവിടെ പോസ്റ്റിലേക്ക് ചരിഞ്ഞഞ് നിക്കുന്നതൊക്കെ ഇണ്ടെങ്കില്
അമ്പളന്നും ആഹ് അല്ലാത്തൊക്കെ നമ്മള് കറയണം കളയണം
അതാണ് വ അപകടം പറ്റിയാ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
അതെ അത അതൊ ണ്ട്ഞണ്ട ഇവിടൊക്കെ മരങ്ങള അങ്ങനെ ഉള്ളതൊക്കെ ടൈഞ്ചർ മരങ്ങളക്കെ എല്ലാരും വെട്ടിക്കളയ പേടിച്ചട്ട്
ആഹ ആഹ്
പക്ഷെ ഇപ്പത്തെ കാറ്റ് ആദ്യത്തെ കൂട്ടല്ല ഇപ്പത്തെ കാറ്റും മഴയന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുക്ക് പ്രതീക്ഷിക്കാത്തൊരു വന്നൊരു കാറ്റ് മഴയാ
ആഹ് വല്ല്യ കാറ്റു മഴയാ
ആഹ ഭയങ്കര കാറ്റ് മഴായിട്ട വന്നെ
പേടിന്നാവുംച്ചാ മക്കൾക്കൊക്കെ ഭയങ്കര പേടിയായി കാറ്റടിക്കുമ്പോത്തേക്ക് ഡാർ പായൊക്കെ പൊട്ടി കീറി പിന്നെ ആ് ആ ഇടി വല്ല്യ ഒച്ചേല് ഇടി വെട്ടണതു
ആയന്ന്
ആ സമയം ആവുമ്പഴത്തേക്ക് ഇവര് കറണ്ട് ഓഫ് ചെയ്യുന്നുണ്ട് അതൊരു സമാധാനാ ഇടി വെട്ടുന്ന്ന്ന് കണ്ട അന്നപ്പോ ഓര് കരന്റ് ഓഫ് ചെയ്യും
അല്ലെങ്കി ആകെ എടങ്ങേറാവും ഉം അതെ അതെ
പിന്നെ സിനിമ ഒക്കെ കാണല്‌ല്ലേ സിനിമക്ക് പോവല്ലേ
സിനിമക്ക് പോവാറില്ലെന്ന് ചോദിച്ച് കഴിഞ്ഞാ ഇപ്പയി വാഴ ടൂ ഇറങ്ങില്ലേ
ആഹ്
വഴ ടൂ ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങക്ക് ടിക്കറ്റ് കിട്ടി അങ്ങനെ ആ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ അത് കാണാൻ പോയി ആഹ് നല്ല പട്ടാന്ന് നിങ്ങള് കാണാൻ പോക്ക്ണ്ടോ
ഞാൻ പോയിട്ടില്ലേ ഞാൻ ഓ ടി ടിൽ ഇറങ്ങീക്ക്ന്നേ
ആ ഓ ടി ടിൽ ഇറങ്ങിയിരുന്നു അപ്പ ഈ പുള്ള്ങ്ങൾ ഇവിടെ ടിവിയിലും വച്ച് ഇവിടെ
ആഹ് ആഹ്
അന്ന് ഞങ്ങക്ക് ടിക്കറ്റ് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാ
ആഹ് അതുകൊണ്ട് വേഗം ലാഭായല്ലോ
അതുകൊണ്ട് ലാഭം ആയി ഞങ്ങ അങ്ങനെ പോണതല്ല ഞങ്ങ അങ്ങനെ പോക്ക് കുറവാണ്
ആഹ് ആഹ്
അപ്പൊ ഞങ്ങള് ഇപ്പ ഞങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാത്ത ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലേക്ക് വന്ന് കിട്ടിയപ്പോ അങ്ങനെ പോയി ഞങ്ങള് അ ഏഴ് ടിക്കറ്റ് കിട്ട് ഞങ്ങളെ കയ്യിലേക്ക്
ഏഴ് ടിക്കറ്റ് ആ ആ
അങ്ങനെ ഞങ്ങൾ പോയി കണ്ട് പോന്നത് അതിന്റെ ഇപ്പംതേ അറിഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് അപ്പൊ അത് ഇറങ്ങിയത് ടി വിയിൽ ഇറങ്ങിയത്
ആഹ് ആഹ്
ഓ ടി ടിൽ ഇറങ്ങി അങ്ങനെ പിള്ളേര് അപ്പഴും വെച്ചു ഇവിടാ
നല്ല സിനിമയാന്ന് പറയണ കേട്ട്
സിനിമയന്ന് പറഞ്ഞ് നല്ല കൊഴപ്പൊന്നും ഉണ്ടായില്ല നല്ല സിനിമയായിരുന്നു
ആഹ് അത്യാവശ്യം കരയാനൊക്കെ ഉണ്ട്
കരയാനുണ്ട് അത് കരഞ്ഞു അത് സിബ്ലിങ്സിന്റെ ആണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പിടീം ഈ പ്ലസ് ട്ടുവും പരുവം പിള്ളേര് പഠിക്ക്ണ ഒരു സിനിമയാണത്
പ്ലസ് ടു പിള്ളേർ ആഹ്
ആ പ്ലസ് ടു പിള്ളേര് പഠിച്ച് സ്നേഹിക്കലും പിന്നെ അങ്ങനെ ഇടിയും ഭയങ്കര ഇടിയും അങ്ങനെ
ആഹ് അദ്ധ്യാപകരതൊക്കെ ഉണ്ടാവോ
അധ്യാപകരും ഉണ്ട് അതിനകത്ത് അങ്ങനത്തെ ക്ലാസ്സ് അത് പഠിക്ക സ്കൂളിന്റെയാണ് മെയിൻ കണ്ടന്റ് അതാണ് സ്കൂള് തന്നെ പിന്നെ അതിനകത്ത്പ്പൊ സിബ്ലിങ്സിന്റെ അപ്പൊ അവര്
മക്കള്
മൂന്നാല് പിള്ളേര് അതാണ് അവരുടെ ഫാമിലിയും അങ്ങനെ അതായിട്ട് കാണിക്കണ് അവരുടെ ഫാമിലിയും അവ സ്കൂളിൽ പോണതും അങ്ങനെ ആ നല്ല സിനിമയായിരുന്നു നമുക്ക് എൻജോയ്മെന്റ് ഉണ്ട്
എൻജോയ്മെന്റ് ഉണ്ട് ഒന്ന് കാണാണം ഇനി എപ്പഴേ ഒഴിവ് കിട്ടുമ്പോ വേണം ഒന്ന് കാണാൻ വാഴ ഫസ്റ്റ് കണ്ടിരുന്നു
ആ അതെ വാഴ ടു ഫസ്റ്റ്
ആ അതില് അച്ഛനും മോനും തമ്മിലുള്ള ഒരു ബന്ധം നല്ലോണം എടുത്ത് കാണിക്ക്ണ്ട്
അതെല്ലെ അത് ഞാൻ കണ്ടില്ലറുന്നൂട്ടെ
ആൺകുട്ടികളും അച്ഛന്മാരും തമ്മിൽ കൂടുതല് അമ്മമാരായിട്ടാണല്ലോ
ഉവ്വ് ഉവ്വ് ഉവ്വ് ആ ഇതിനകത് അച്ഛനായിട്ട് അതന്നെ ഇതില് ഒരെണ്ണം അങ്ങനെ ഇണ്ട് ഒരു ഫാ മിലി അങ്ങനെ ഒരു അച്ഛനും മോനും ഉണ്ട് ഇതിനകത്ത് എണ്ട് അച്ഛൻ മരിക്കണത്
ആഹ് അപ്പൊ അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ
ആഹ് അതെ അതിന്റെ അതും അങ്ങനെ അത് കാണുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമായി പോകും
കൊറെ ആളിന്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് പറഞ്ഞു കരഞ്ഞു പോകും അത്രക്ക് നല്ല സിനിമയാണ്
ആ നല്ല ഫീലിംഗസ് തന്ന നല്ല സിനിമയാണ് നമ്മള് അതിനത്തൊക്കെ ഇറങ്ങിയിരിക്കുമ്പെ
ആഹ്
അ അത് കണ്ട് നമ്മള് അതിനകത്ത് ലയിച്ചിരിക്കുമ്പോ അതിന്റെതായ ഒരു സി ആ ഒരു സിനിമയാണത്
ആഹ് നല്ല സിനിമയാണ് ആ ഇപ്പഴത്തെ ചെക്കന്മാരാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറ
ഇപ്പത്തെ പിള്ളേർന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് ആണല്ലോ മൊത്തം അ അതില് വന്നേക്ക അപ്പടീം യൂട്യൂബേഴ്സാ
ആ നമ്മളെ പ്രമുഖ പ്രമുഖഛേ പ്രമുഖുഖ നടൻ മാരെ ഒന്നും ഇല്ലല്ലേ
ഇത്ര നടന്മാരല്ലേ യൂട്യബേ്സ് മാത്ര ഉള്ള അതാണ് അതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് അവർ വന്നേക്കണം അതാണ് ഇത്ര ഇായിട്ട് കയറി പോയതും അപ്പൊ അവര് യൂ ട്യൂബിൽ അവരുടേതായ പരസ്യത്തിൽ അവരിട്ട് അപ്പൊ അങ്ങനെ അത കേയറിപ്പിടിച്ച അങ്ങനെ പോയി
എന്തായാലും ഒരുവിധം നല്ല കാശുണ്ടായിട്ട് ട്ട്ണ്ട് അവർക്ക് തോന്നുന്നുണ്ട് അത്യാവശ്യം ഓരോ വീഡിയോസിലും കാണാം നല്ല സിനിമയാണ് എന്നുള്ളത്
നല്ല സിനിമന്ന് പറയണത് അത് നല്ലോണം അടിച്ചു കോടികൾ കേയറിപ്പോയില്ലേ
ആകുബോ അങ്ങനത്തെക്കെ സിനിമകള് കാണാന താല്പര്യം ഉണ്ടാവല്ല എല്ലാരിക്കും
ആഹ് അതെന്നെ അതെന്നെ അതന്നെ പിന്നെ ഇപ്പൊ ദൃശ്യം വരുണ്ടല്ലോ ദൃശ്യം ത്രീയുടെ ആ ഇവിടെ മക്കള് വാപ്പി അടുത്ത് പറയണ്ടേ ആ ദൃശ്യം ടൂ ഞാൻ കണ്ടുന്നു ഓ ദൃശ്യം വണ്ണ് ല്ലേ ഓല്ല പോലീസ് അവിടെ അതെ ഇതാ ഇവരും കണ്ടിട്ട ദൃശ്യ ദൃശ്യം വൺ ദൃശ്യം തുടങ്ങയിപ്പോൊ കണ്ട പിന്നെ ടു ഒന്നും കണ്ടില്ല
ആഹ് ടൂ കണ്ടു ത്രീ യെറങ്ങോട്ടെ വെച്ച് നിക്ക
ആഹ് അപ്പൊ ഇവര് പറയണ്ടേ സ്കൂള് തുറക്കണ ടൈമിലാട്ടാണ് സ്ത്രീ തുടങ്ങണേന്ന് തോന്നു ത്രീ ഇറങ്ങണേ തേന്നുണു
ഇപ്പൊ ഞാൻ കുറേയായി തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കണ്ടിട്ട്
ആഹ് അപ്പൊ ഇപ്പ ഈ പിള്ളേര് ഇവിടെ പറയണ്ടായി ദൃശ്യം ത്രീ ഇറങ്ങിയ എന്തായാലും പോണം ഞാൻ പറഞ്ഞങ്ങനെ കാണാൻ പറ്റൂലാന്ന് പറഞ്ഞു പിള്ളേര് പറഞ്ഞു വാപ്പിന്റെടുത്ത് ദൃശ്യം ത്രീ മാത്രം പോയ മതി വാപ്പി അങ്ങനെ പോണന്ന് പറയണ്ടായി
ഉം ആഹ് ഒരു മക്കളെ സന്തോഷാണല്ലോ
ആ പക്ഷെ മെയ് മുപ്പത്തൊന്നിനെങ്ങാണ്ട അത് റിലീസ് ആവണെ
മെയ് മുപ്പത്തൊന്നിന്
ആഹ് അതന്ന് പറഞ ജൂൺ ഒന്നിന് സ്കൂൾ തോറക്കല്ലേ
ഞാൻ ജൂണോന്നിന് സ്കൂള് തുറുക്ക
ആഹ് പ
വല്യ പിള്ളേർക്ക് ചെറിയ മക്കക്കൊക്കെ ജൂൺ ഒന്നിന് തുറക്കുന്നുണ്ടോ
ചെറിയ മക്കക്ക് എന്ന് പറഞ് കഴിഞ്ഞാ എന്റെ പിള്ള മൂന്നാം ക്ലാസിലേക്കാ ഇത്തവണ
ആഹ് അപ്പൊ പിന്നെന്താലും.
ഞങ്ങള, ഞങ്ങളുടെ സ്കൂളെ ഒന്നാം ക്ലാസ് തോട്ട്, ഒന്നാം തീയതി തുറക്കും.
ഒന്നാതി തുറക്കും.
എൽ കെ ജി യു കെ ജി മാത്രാണ്. എട്ടാം തീയതിയിലേക്ക് മാറ്റിയേക്കണേ.
ആഹ്, എൽ കെ ജി, യു കെ ജി ആഹ്, ഞങ്ങൾക്ക് എട്ടാം തീയതിയിലേക്കായിരിക്കും.
ആഹ്, നിങ്ങളടെ എട്ടാം തിയിലേക്ക് അവള് കൊച്ച്ല്, കൊച്ചല്ലേ? അപ്പൊ, ഏട്ടാൻ തിതന്നെയാവുള്ളൂ.
ഉം, ഉം
ഉം, ഹസ്ബന്റെ ന്താ ചെയ്യണേ?
ഹസ്ബന്റ് ബാങ്കില് പോണ്ട്, ഉം.
ആഹ്
പിന്നെ, ഇനിയിപ്പോ വൈകുന്നേരത്തേക്ക്, ചായക്കടി എന്ത ഇണ്ടാക്ക ണ്ടോ?
ന്തേക്ക് ചായക്കന്ത കടി മോള്, എന്തുന്ന ഏതാണ്ടൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട ല്ലോ? ലോഡഡ് ഫ്രൈസ്.
ആഹ്, അതെല്ലാരും വാങ്ങണ്ട്.
ആഹ്, അതെല്ലാരും വാ, വാങ്ങുന്നുണ്ട്. അപ്പൊ, കഴിഞ്ഞസം ചിക്കൻ മേടിച്ചിട്ടുണ്ടായി. അപ്പൊ, അതിന്ന് രണ്ടൂ, മൂന്ന് പീസ് എടുത്ത് വെച്ചിട്ട്. ഇപ്പൊ, അവളുണ്ടാക്കാ നന്ന് പറഞ്ഞിപ്പം അവള് കാട്ടി കൂട്ടണ്ട്.
ആഹ്, മയോണൈസും ആഹ്, ഒക്കെ ഉണ്ടാക്കോ?
മയോണീസ് ഉണ്ടാക്കിക്കോളും. മയോണൈസ് ഉണ്ടാക്കിക്കോളും. ഞാൻ, കോ, ചെലപ്പോക്കെ ഹെൽപ് ചെയ്യും. എനിക്ക് വൈകുന്നേരം പിന്നെ പണയുന്നത് എനിക്ക്. എനിക്ക് ഭയങ്കര മടിയുള്ളസ്സ ന്താന്ന് വച്ചാ ഉച്ച വരെ പണിയെടുത്ത് എടുത്ത് പിന്നേം, വൈകുന്നേരം പിന്നേ, കേറും പിന്നെ, എന്ത് ചെയത റസ്റ്റൊന്നും ഉണ്ടാവൂല്ല.
ആഹ്, അത് ശരിയാ. അപ്പൊ, മക്കള ഉണ്ടാവുമ്പോര് സഹായിച്ചോള ല്ലോ?
ആഹ്, ഇവരന്ന് പറഞ്ഞ. പിന്നെ ഇവർക്ക് പഠത്തം തുടങ്ങി. ഇപ്പ
ആഹ്, ആഹ്
അപ്പ, ഇവര് സ്കൂളിലേക്ക് ഇനി പോയി കഴിഞ്ഞ പ്പോ, നാലര വരെ ഉണ്ടാവും സ്കൂള്.
നാലര വരെ, സ്കൂൾ ഉണ്ടാവും.
ആഹ്, അപ്പ പിന്നെ, പാടാവും. ഞാൻ വൈകുന്നേരം എന്തേലും തട്ടി കൂട്ടി ഞാൻ കാട്ടിക്കൂട്ടുളൂ.
ആഹ്
വൈകുന്നേരം പിന്നേം പണി, ത് പിന്നെ, പത്രം കഴുകലും കഴിഞ്ഞ പിന്നെ തീരൂല.
എപ്പഴും പെണ്ണുങ്ങൾക്കല്ലേ ലും പണി തന്നെയല്ലേ എപ്പഴും.
പെണ്ണുങ്ങളെടെ പണി തീരല്
ആഹ്, ഏത് കാലത്തും തീരൂല പെണ്ണുങ്ങളെ പണി. അല്ലെങ്കിൽ പിന്നെ സഹായിക്കാനായിട്ട് ആരെങ്കിലും വേണം.
സഹായിക്കാനാള് വേണേ. ഇതിപ്പോ ഞാൻ എന്നിട്ട് പിള്ളേരോടൊന്ന് പാത്രം കഴികി തരാൻ പറയും, അല്ലാണെന്താ ചെയ്യണ തീരണ്ടേ?
ആഹ്, അതന്നെ ആവുന്നേ ചെയ്തു തരാ, അങ്ങനെയെങ്കിലും ഉപകാരവട്ടെ.
ആഹ്, അതാ പറഞ്ഞേ കുറച്ചൊക്കെ ചെയ്തരുട്ടോ? മക്കള് ചെയ്ത് തരും. പിന്നെ തുടക്കാൻ പറയും. എല്ലാം കൂടിയാവുമ്പോ എന്റെ തീരുല്ലാ. ത്ത ഞാൻ അങ്ങന ചെയ്യിക്കും.
ആഹ്, എന്റെ പിന്നെ കുഞ്ഞി പിള്ളേരാ. ഓരോ വയ്ത്താലെ ഓടുമ്പോ തന്നെ ഒരു വൈക്കാവും.
ഓ, എന്റെ പൊന്നു ഞാനൊക്കെ ഒരുപാട് ഇടുങ്ങേറായത്. എനിക്ക് രണ്ട് മക്കളും ഒരു വസ്സിന്റെ വ്യത്യാസത്തില യിരുന്നു.
ആഹ്, ഓ ശരി, ശരി എന്നാല്
ഓക്കെ